ആ എന്തൊക്കെയുണ്ട് വർത്താനം
നഞ നമ്മളൊരു എന്താ പറയാ എല്ല ആ ഒന്ന് ഒന്നിച്ചപ്പോ കൂടണ്ടേ
ആഹ്
ഒന്നുമില്ല കൊറച്ച് സ ആഹ എല്ലാരേും കണ്ടിട്ട് ആ ഒരു പ്ലസ് ടു കാലവും അതൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മകളായിട്ട് ങ്ങനെനിക്കും അപ്പൊ ഞാൻ ങ്ങനെ ആലോചിക്കും എല്ലാ ആര ഒന്ന് വിളിക്കണം എന്നിട്ട് നമുക്കൊന്ന് കൂടണംന്നൊക്കെ
ആഹ് ഇനിപ്പ എല്ലാർക്കും ആ ഇനി എല്ലാര് ക്കും കുട്ടികളും മക്കളും സ്കൂളൊക്കെ ആകുമ്പോൾ ഒന്നൊന്നും പറ്റില്ലല്ലോ ഇനിയിപ്പോൾ ഓണത്തിന്റെ വെക്കേഷനോക്കെല്ലേ വരുന്നത് ആ സമയത്തൊക്കെ നോക്കേണ്ടി വരും
പ്പൊ പറഞ്ഞാലേ അപ്പത്തിന് എല്ലാരും
ആഹ ആരൊക്കെ പയിന്നാട്ടിലുണ്ടന്ന അറിയില്ല രണ്ട മൂന്ന് നമ്മള ഇപ്പം പഠിച്ചുന്ന രണ്ട് മൂന്നാ ആള ഇപ്പോൾ ഹസ്ബൻഡുമാരെപ്പോ ഒക്കെ പുറത്ത് പോയിട്ടുല്ലേ
അങ്ങനെണ്ട് പിന്നെ അല്ലാത്തവർ പിന്നെ ജോലി സംബന്ധമായിട്ട് പോയവരുണ്ട് അങ്ങനെ കൊറെ ആൾക്കാര് പുറത്താണ് പക്ഷെ എന്നാലും ഒന്ന് പറഞ്ഞു നോക്കണം ആരൊക്കെ ഉണ്ടാവന്ന് ആഹ് നാട്ടിലുള്ളവർക്കക്ക് ഇ ഒന്നും കൂടാ ഒരു രസല്ലേ ഒന്നും വേണ്ട കൊറ ച്ച സമയം ഒന്ന് സംസാരിച്ച് അത് നമ്മുടെ മ മനസ്സിന് ഭയങ്കര ആൺട്ടോ ഇനിക്കൊക്കെ ഇനിക്കൊക്കെ അർഞ്ഞാല് നമ്മളാരോടും സംസാരിക്കാനില്ലാതിരുന്നാൽ ഇനി ആദ്യം മൈൻഡ് ഭയങ്കര സങ്കടത്തിലാവും ഭയങ്കര പ്രശ്നാണ് അപ്പൊ അതൊന്നന്നൊക്കൊരു ഇത് പിന്നെ ആ ഒരു കാലം എന്താ ഒന്ന് ഓർക്കാന്ന് പറയുന്നതന്നെ ഭയങ്കര ഒരു സന്തോഷള്ള ക കാര്യല്ലേ
അന്നൊക്കെ കിട്ടിയ സന്തോഷോ അന്നൊക്കെ കിട്ടിയ സ്വാതന്ത്രോന്നും
ഇങ്ങും ഏ ഇല്ല എല്ലാരും കുട്ടികളായി മക്കളായി ജോലിയായി
ആ ഇപ്പൊക്കെ അമ്മക്ക് അമ്മക്ക് ഞമ്മള് മുൻഗണന കൊടുക്കമ്മള മ
ആ അതെ പിന്നമ്മള കുടുംബത്തിനാണ് ഓലെ ഇഷ്ടങ്ങൾക്കാണ് അപ്പെന്താന്നറിയോ ഇപ്പതന്നെ ഗ്രൂപ്പിലൊന്ന് പറയണം ഏ ഇങ്ങനൊന്ന് ഓണപ്പൂട്ടിനെല്ലാർക്കൊന്ന് കൂടാപറ്റോ
ഞമ്മള് കൊറേ മുന്നപ്പെങ്ങെനൊക്കെ പ്ലാൻ ചെയ്തി ന്നൊന്നും നടന്നില്ല പിന്നെന്തറയാ കാര്യായിട്ട് ചെറുക്കമ്മാര് ഞമ്മളപ്പം പഠിച്ചിരുന്നോലൊന്നും ആണുങ്ങളൊന്നും
ഇല്ല പക്ഷെ ഓല് ആ അതെ ഓലുണ്ടാവുമ്പൊളാണ് ഇതൊക്കെ ഒന്ന് മുന്നി ട്ടെറങ്ങി കാര്യങ്ങള് ചെയ്യാനൊക്കെണ്ടാവുള്ളൂ കാരണം നമുക്ക് അറഞ്ഞാല് കൊറേ കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാവുന്ന ഇപ്പൊ അമ്മക്ക് അനുവാദം കിട്ടൂല്ല ചെൽപ്പോ ഹസ്ബൻഡിന്റെടുത്ത്ന്ന് അനുവാദം കിട്ടുല വ് ട്ടെന്ന് പോരാൻ പറ്റിയ അവസ്ഥകളാവൂല അങ്ങൻത്തെ കൊറേ കാര്യങ്ങളുണ്ട് ഓൽക്കാവുമ്പോ പറഞ്ഞാല് അത് ഓല്ന്ന് നടന്ന് ഓലീഷ്ടത്തിന് ഓൽക് ചെയ്യാനുള്ള ഇതുണ്ടാാവും അപ്പൊ ആണുങ്ങൾ ഇല്ല എങ്കിൽ ഭയങ്ക ഇത് പ്രശ്നാണ് എന്തായാലും ഞാനീ ഗ്രൂപ്പിലൊന്ന് ചോയിച്ചോക്കട്ടെ ആരെങ്കിലും നാട്ടിലുണ്ടോ നമുക്കിങ്ങനെ കൂടാൻ പറ്റോന്ന്ച് കുറച്ചൊക്കൊരു വല്യ പരിപാടി പോലെയൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ടൊ
നമുക്ക് ഓലെയൊക്കെ കാണും ചിയ്യ പിന്നെ സ്കൂളില് വെച്ച് നടത്താണെങ്കില് ആ അതെ സ്കൂളിൽ വെച്ച് നടത്തുകാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് കാരണം അപ്പളാണല്ലോ നമുക്ക് ആ ഓർമയിലേക്കൊക്കെ ഒന്ന് ഉഷാറായിട്ട് പോവാൻ പറ്റുക
ആഹ് അങ്ങനെ ആ ചോദിച്ച് നോക്കിയാ മതി ചോദിച്ച് നോക്കാം ഏതായാലും ഗ്രൂപ്പില് ഇതൊന്ന് പറഞ്ഞ് നോക്കാം
ആഹ് ഗ്രൂപ്പിലൊന്ന് പറഞ്ഞു നോക്കാം ആ ആർക്കൊക്കെ ഇഷ്ടണ്ട് എല്ലാന്നൊന്നും അറിയില്ലല്ലോ ഇപ്പ തന്നെ ഒരാള് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവള് മൂന്നാമത്തെ ഡെലിവറി പ്രസവം കഴിഞ്ഞ് കിടക്കുവാണ് നിങ്ങള് കാണാൻ പോരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്താന്ന് അറിയാവോ ഇത്ര ഇതിനനുസരിച്ച് അതിന് ആരൊക്കെ മറുപടി പറയുന്നുണ്ടന്ന് അറിയില്ല
ആഹ് ഞമ്മുക്ക് പോയി നോക്കണം ഞാനും കരുതീന് പിന്നെ എന്താ പറയാ പോകാന്നൊക്കെ
അതെ പോയി നോക്കണം എന്താന്നറിയാവോ ഒന്നും ഇപ്പൊ നമ്മള് ആഹ് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ മാസം കല്യാണത്തിന് പോയി ട്ട് ഞാൻ സത്യം പറയാട്ടോ അവന്റെ കല്യാണത്തിന് പോയിട്ട് എന്തോരം മനസ്സിന് എന്തോ ഒരു സന്തോ ഷമാന്നറിയാമോ എനിക്ക് സത്യത്തില് അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ പോരണ്ട കുറച്ച് സമയം കൂടി നിൽക്കാന്ന് തോന്നുക അത്രയും മനസ്സ് ഭ യങ്കര ഫ്രീ ഒരു ഇതിലിങ്ങനെ സംസാരിച്ച് നമ്മള് കളിയും ആ തമാശയും ചിരിക ളും ഓരോ പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോ അപ്പം ഉള്ളൊരു എന്താ പറയാ മനസ്സിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അതൊന്നും പിന്നെ ഇനി നമുക്ക് കിട്ടൂല്ല എനിക്ക് സത്യത്തിൽ അവിടുന്ന് പോന്നിട്ടേ പോരണ്ട പോരണ്ട കുറച്ചു നേരം കൂടി നിക്കാ നിക്കാ
അങ്ങനെ ആ അതേ അങ്ങനെ തന്നെയാ നമ്മക്ക് ഇങ്ങനെ സംസാരിക്കാനും അതിനും അവസരം ആൾക്കാരെയും കി
കിട്ടൂല്ലേ അടി കൂടിയിട്ടും അങ്ങ ടടിച്ചിട്ടും ഇങ്ങിട്ട് അടിച്ചിട്ടും അത് പറഞ്ഞിട്ടും ഇത് പറഞ്ഞിട്ടും എന്തോ ഒരു രസം ഇന്നഇന്ന അന്തനറിയ അട്തരെ കല്യണോന്നുല്ല അപ്പൊ പിന്നെന്നെന്താന്നറിയോ ഇങ്ങനെ ഒന്നിച്ച് കൂടലെന്നെ നോക്കേണ്ടിയെരോ
ണ്ടാവുള്ളൂ
പിന്നെ ഒന്നിച്ച അപ്പൊമ്മക്ക് കിട്ടിട്ടും കാര്യല്ലല്ലോ അപ്പൊ മ്മക്ക് അമ്മളെ കാര്യങ്ങള് ചെയ്യാല്ലേ ഓലെ കൂടെ സംസാരിച്ചിരിക്കാനൊന്നൊല്ലല്ലോ സമയണ്ടാവാ അപ്പൊ മ്മള് ആ എന്താ പറയാ പദവിയിലല്ലേ ഇരി ക്ക്ണേ അപ്പൊമുക്ക് എന്തൊക്കെ കാര്യങ്ങളാവൂ ണ്ടാവും ചെയ്യാനുണ്ടാവ അപ്പ അയ്മലിരിക്കാനുള്ള സമയം ഉണ്ടാവൂലല്ലോ അപ്പൊ അതാ പറഞ്ഞേ അയ്ന് മുന്നൊന്ന് ഒരു ത്ത് കൂടൽ നിർ അപ്പണ്ട ഇപ്പും ചെയ്യണം എല്ലാരെയ ഒന്ന് കണ്ട് സംസാരിച്ച് ആഹ അതൊ രസമാണ് ആൻ എന്തായാലും ഒന്നും നടത്തണം അല്ലെങ്കില് ശരിയാവൂല
ആ
ഒര്... എന്ത പറയാ പണ്ടത്താ ഒരു ഓർമ്മയിലേക്കൊക്കൊന്ന് പോവണം സ്കൂളും കൂടി കിട്ടാണെങ്കി സെറ്റ
ടീ ച്ചരേയുംകൂടി ഒന്ന് കണ്ട് സംസാരിക്കണലേ വരാൻ പറ്റോന്നൊക്കെ
മ്മളെ അന്നത്തെ എ ഹെഡ്മാഷു ഇവലൊക്കെ പിരിഞ്ഞു പോയിലേ
പിരിഞ്ഞു എടീ ഞമ്മള കൂടെ അന്ന് പഠിച്ചീണ്ടല്ലോ ആ ചെറുക്കന് ആത്മഹത്യ ചെയ്തടീ....
ആ നമ്മളെ എ ഐ ഐ ടി ന്റെ ടീച്ചറ് അതേമാരി സ്കൂള് മാറി
ആ അപ്പൊ ആ ചെറുക്കന് ന്താണ് ഏതോരു പെണ്ണിനെ പ്രേമിച്ചതാണ്ന്നൊക്കെ പറഞ്ഞു എന്നിട്ടെന്താ അതിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തുന്നൊക്കെ പറഞ്ഞു.
ഉം ഉം മയ്ന് ഇപ്പൊ ഇപ്പത്തെ കാലത്തൊക്കെ പ്രേമിച്ച്ങ്ങാണ്ട് കെട്ട്ണോലൊക്കെ നൂറ് ശതമാനം സക്സസായി ജീവിച്ച്ണോ
ഇക്ക് പറ്റീല അ ക്ഷെനിക്ക് അടുത്തെന്നെയാണ് വീടും എല്ലാരും പറഞ്ഞു ചെയ്തുട്ടോ പോകണംന്ന് പിന്നെ അങ്ങനൊന്നും പോവാൻ പറ്റീല പിന്നെ ആ സിറ്റുവേഷനിൽ കുട്ടിക്കൊക്കെ വയ്യാതായിട്ടൊക്കെ അങ്ങനെ പോവാനൊന്നും പറ്റീല ചെറിയെന്തോ കാര്യാണെന്ന് പറഞ്ഞു ക്ഷെ ഓല് ഫേ കുടുംബത്തിലായിട്ടെന്നെ എല്ലാർക്കങ്ങനെന്തോ.. പ്രോബ്ലംസ് ണ്ട്ന്ന്പറഞ്ഞ് മാനസികായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ഇണ്ട്ന്ന് പറഞ്ഞു അതോണ്ടായി ഇപ്പം ചെയ്തത് ന്നൊക്കെ പറയിണ്ട് പക്ഷെ പിന്നെ അയ്നെകുറിചൊന്നാരും പറയിണ കേട്ടില്ലട്ടൊ എല്ലാർക്കിപ്പം പുതിയ ഒരു കാര്യംവരുമ്പോ പഴേ കാര്യം ഞമ്മള് മറക്കോലോ അത് വരെണ്ടാവൊള്ളു അതെന്താണ് ഇതെന്താണ് ന്നൊക്കെ അന്വേഷിക്കലൊക്കെ അത് കയിഞ്ഞാല് പിന്നെ അത് കഴിയുംചെയ്യും
പിൻ ആ.. കയിഞ്ഞു എല്ലാർക്കും കടമ കയ്ച്ച് പോകലല്ലേ.. ഉള്ളൂ..
ഉം പിന്നെ വേറള്ളോരെ കാര്യങ്ങളൊന്നും ചോയ്ക്കാനും ആ
ആർക്കുപ്പൊ സമയല്ലയ്നൊന്നും
കൂടുതലായിട്ട് അപ്പ പിന്നെ ആരും അയില് കൂടുതൽ അന്വേഷിക്കൂല ഞാൻ ഒരാളോട് ചോയ്ച്ചു ഇങ്ങനെന്താന്ന് നാവിന് ന്റെ തൊട്ടടുത്ത്ള്ളാളോട്ഞാൻ ചോദിച്ച്ക്ക്ണ് അപ്പൊ വടെക്കെ പറേണത് ജസ്റ്റ്‌ ഇങ്ങനെ ണ്ടൂന്ന് അറിയൂള്ളൂ അയിൽ കൂടുതൽ എന്താണുന്ന്
അറിയിലാന്ന് ലേ. ആ... ഇപ്പയിന് പണ്ടത്തെമാരി എല്ലാരൊന്ന്പ്പോ എല്ലാരെ പിന്നാ
ഇല്ലാ.. ആകെപ്പെന്താണ് എല്ലാരൊന്ന് സ്റ്റാറ്റസിടുമ്പോ സ്റ്റാറ്റസ് കാണും അങ്ങനെല്ലേ നമ്മളെല്ലാ.. രി വിശേഷങ്ങളറിയിണെ അല്ലാതെ കോണ്ടാക്റ്റ്ള്ള ആൾക്കാ വളരെ കുറവാവും ഞാനീ കുറച്ചാൾകാരോടൊക്കെ ഞാൻ നല്ല കമ്പനീയാട്ടോ ഞാൻ നല്ലോം മെസ്സേജയക്കും വർത്താനം പറയും. സ് പക്ഷെ ഇന്ന് മെസ്സേജയച്ചു രണ്ട് കാര്യങ്ങൾ ചോദിച്ചും പിന്നെ രണ്ടൂസം കഴിഞ്ഞാൽ ആ.. അയ്ൻ്റെ ആ വിഷയം കഴിഞ്ഞാ പിന്നെ...
പിന്നെ അയിന്റെ വ് വ് പിന്നെ അങ്ങട്ടും ഇങ്ങട്ടൊന്നുണ്ടാവൂല
മിണ്ടൊന്നൂല്ല പിന്നയിനെക്കുറിച്ചൊരു വിവരുണ്ടാവൂല അത് ഭയങ്കര പ്രശ്നാണ്
കുതലവ കഴെ ഇതന്നെയാണ് നേരം വെളുത്താ വെച്ച്ണ്ടാക്കണം ക്കലും അടിച്ചലും തൊടക്കലും കുട്ട്യാളെ സ്കൂള് പറഞ്ഞയക്കലും അയ്ന്റൊക്കെ തെരക്കല്ലേ
ക്കാ... നട അ പിന്നെ ഓൽക്കില്ല കാര്യങ്ങള് ചെയ്യാ അത് ഇത്റഞ്ഞിട്ട് അങ്ങനെ ഞമ്മളെ ദിവസിങ്ങനെ കഴിഞ്ഞു പോകും പ്രത്യേകിച്ച് വേറെ പുരോഗമനങ്ങനൊന്നുമില്ലല്ലൊ
ഇല്ലെയ് പിന്നപ്പൊ തെരക്കുതൊക്കെ ഞമ്മക്കൊക്കെ വരനെങ്കിൽ ഞമ്മളെ മാപ്പ്ളാര് നാട്ട്ക്ക് വരണം അപ്പൊ പിന്നമ്മക്ക് സമയം തെകയാത്ത
ആ്നെ സമയം ഉണ്ടാവില്ല ഇപ്പ ചട വെറുതെ ഇരിക്കാണ് അങ്ങനത്തെ പ്രശ്നങ്ങളാകും അപ്പോൾ പിന്നെ ഞാനൊക്കെ ഇപ്രാവശ്യമൊക്കെ അത് വന്നിട്ട് ഒരു കുറച്ച സമയങ്കിലും വെറുതെ ഇരിക്കാൻ കിട്ടിയെങ്കന്ന് ആലോചിച്ചിക്കേ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോ
അത്രയ്ക്ക ക്ഷീണമായിരുന്നു നേരെ വൈക ഒരിക്കലും പിന്നെ ഈ എന്നും തെണ്ടിങ്ങ നടന്ന നടന്ന നടന്ന യാത്രകൾന്ന്
ഉം ഇവിടെ പിന്നെ എനിക്ക് ഞാൻ യാത്ര ചെയ്യ എനിക്ക് കയ്യും കാലും മേലെ വേദന അപ്പ ഞാൻ പറ മക്കളായിട്ട ഒടുക്കാ ചെങ്ങ പോയിോളി എപ്പോഴേുംക്കെ ചോതിയാുമ്പോ ഉണ്ടായി മതിയല്ലാത്ത യാത്രൾങ്ങങ്ങള് മക്കളേക്ക് പോയിക്കോളി
ഏ യാത്ര ഇഷ്ടമേ അങ്ങനത്തെ കുറച്ച്ൾക്കാരെ എവിടെേലും ഒക്കെ ഉണ്ടാവുള്ളൂ യാത്ര ഇഷ്ട
യാ യാത്ര ഇഷ്ടമല്ലായിട്ടില്ലേ യാത്ര പോയി വന്ന കഴിഞ്ഞാൽ അല്ലെ ഈ പോയത് മുയോ ഞമ്മൾ രുമ്പണം പോരാ അതിന് ഇന്റെ കൈും കാലും കാറ്റടിച്ചു പോയാൽ കൈയ്യും കാലും വേദനിച്ചിട്ടെത്താലേ വേദനിച്ചിട്ട് നിനക്ക് നിക്കാൻ വഴക്കൂല അപ്പൊ ഞാൻ പോകും എപ്പോഴേലുംക്കെ വല്ലാതെൊക്കെ പൂതിയാവുമ്പോ ഒരു ലോങ്ക്കെ പോവാന്ന് പറഞ്ഞ അങ്ങനെ പോകും പി അതിന്റെ ബാക്കി പിന്നെ വരുന്നത് അപ്പ നോക്കാന്ന് പറയും
അതെ ഇപ്പൊ എന്തന്ന നമ്മുക്ക് സംസാരിക്കാനക്ക ഇന്ത്യൻ അഭിപ്രായത്തില് മക്കളെ കുറക്കത് ഒരു പത്തരക്ക് ശേഷം ഫോം വിളിക്ക നല്ലത് അതാവകുമ്പോന്നവയായിട്ട്
വിളിക്ക ഇത് അങ്ങനത്തെ ഇന്നോടെ ദിവസം യുദ്ധം വിട്ടു ആ ഒരു കാര്യത്തിന് ഞ നമുക്ക് മക്കളോട് ഒച്ചിമളിട്ട് അടക്കാൻ അഴവുണ്ടാവുള്ളു
കാര്യങ്ങ ചോദിക്കാ നമുക്ക് ഒിവു ഉണ്ടാവില്ലപ്പ നൊക്കെന്നെയി ഫ്രീ ആയിട്ട ഇരിക്കുന്നത് എന്റെ വീ ായതൊണ്ട മക്കളവിടെ കളിക്ക പക്ഷെ മറ്റത് പറാല് ഞൻ അങ്ങെ തന്നെ വിചാരിക്കുന്നത് ഇല്ല ആർക്കൊ ഒന്ന് വിളിക്കണം വിളിക്കുമ്പോ ഇങ്ങനെെ വിളിക്കുള്ളൂ രാത്രി മക്കളൊ
ആഹ ആ ഗ്രൂപ്പില ഒരു മെസേജ ആണ് ഇട്ടച്ചാൽ മതി ഇത്രം ആുമ്പോൾ ഫ്രീ ഉള്ളതിലൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുകൊണ്ട്ള കാന ഇമ്പോർട്ടന്റ് കാര്യം പറയാന മെസജ ഇട്ടച്ചാൽ മതി
പിന്ന അങ്ങനെ പോകും
ഞാനിപ്പൊ ഒന്ന് വീട്ടിലാവകോണ്ടാണ്ണപ്പ ഈ നേരത്തെൊക്കെ കൊയിഞ്ഞിരിക്കണ കുട്ടികളക്കെ അമ്മ നോക്കും പോലെന്നുള്ള ധൈര്യത്തില്
പിന്നെ വേറെന്തൊക്കെയ വിശേഷമൊക്കെയ
വേറെന്താ അങ്ങനെ പോണണ്ട് അന്നത്തെ അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇെ എങ്ങനെ അതൊക്കെ നമ്മള എന്താ ചെയ്യാ
അത് നമുക്ക് ചോദിച്ചിട്ട് പറയാ എന്തൊക്കെയാണ് ആർക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടം എന്തൊക്കെയ അെയണ അറിയില്ലോ അക്കെ നമുക്ക് ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം എന്നിട്ട് ചോദിച്ചിട്ട് പറയാാം
ഇവിടെ ഞങ്ങ എന്റെ നാത്തുന്റെ ഇതേപോലെ ഒരു ഒത്തുകൂട്ടലൊക്കെ കഴിഞ്ഞിന്നു ആഹ് അതിനെ നാത്തൂന്റെ സ്കൂളിലൊക്കെ ഒന്ന് ഒത്ത കൂടുല കഴിഞ്ഞ പിന് രണ്ടുവിധം ചോര് ഒക്കെ ഏൽപ്പിച്ച കൊണ്ട് അങ്ങനെ ഇതാക്കിക്കുന്നു
പിന്നെ എന്താെന്നറിയ ചോദിച്ചാലും കുറേ അഭിപ്രായങ്ങളാവും ഒരാൾക്ക് ഇത് മറ്റേക്കാൾ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളാവും അയിന് എന്താങ്ങനെ അ ചോദിച്ച ഇന്നതാണ് ന്തോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ തീരുമാനം എടുക്ക
തീരുമാനം എടുക്കണം
അതാവുമ്പോ അതിന്റെ വഴിക്ക് പോവുംഞാൻ എന്തായല് എല്ലാരോടും ചോദിച്ചിട്ടന്നെ വിളിക്കട്ടോ
ആ ആയിക്കോട്ടെ
ശരി
എല്ലാരും തീരുമാനംറിഞ്ഞിട്ട വിളിച്ചാ മതി എന്ന ആയിക്കോട്ടെ